ആഹ് എന്തൊക്കാ
എന്റെയ്ലില്ല പഴക്കൊന്നുമില്ല നിങ്ങളെ പാട്ട് സുഖല്ലേ
ലില്ല സുഖം
ആഹ് പിന്നെ കുട്ടി ആഹ് ചായ കുടിച്ചിട്ടൊന്നുമില്ല കുട്ടികളെ മദർസയിൽ ചായയൊക്കെ ഉണ്ടാക്കി ഓരെ മദർസക്ക് പറഞ്ഞയച്ചിക്കണ് പിന്നെ ചായ കടി ഉണ്ടാക്കണം രാവിലത്തെ ട്രിപ്പ് ദോശയാണ് ഉണ്ടാക്കുക
അ അ
ദോശ കൊടുത്ത് പറഞ്ഞയക്കും പിന്നെ കറിയൊക്കെ ആയിട്ട് ഇഞ്ഞ് മദർസ വിട്ട് വരുമ്പോത്തിന് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുള്ളൂ നിങ്ങളെ മോളൊക്കെ എണിച്ചാ ഏഹ് പിന്നെ ഒക്കെ ഇക്ക പോയാ
ഇല്ല പോയിട്ടില്ല
ആഹ് പിന്നെ മോളൊക്കെ വിളിച്ചിന്നില്ലേ മോള് വിളി
ആ ഓ ഒഴിച്ചീനോ കൊഴപ്പൊന്നുല്ല ഇല്ലില്ല രണ്ടുവസം ആഴ്ച്ചേ രണ്ടുസം
അ അ മറ്റേ മോനോ
മോ മോരിന്ന ആ മോനിന്നെ കൊഴപ്പൊന്നുല്ല പിന്നെ ഓന് ഫോണ് കയ്യില്ലെങ്കില് പിന്നെ ഓല് വാങ്ങി ക്കും ഫോണ് പിന്നെ ഓല് ഒന്നരാടനും ഫോണു കൊടുക്കൂ ആ അപ്പൊ അങ്ങനെ വിളിക്കാൻ പറ്റൂ ആ ആ ഫോണ് എന്തായാലും രാത് ത്രി
രണ്ടാക്കും സുഖെല്ലേ
ഓ കൊഴപ്പൊന്നുല്ല ലംഹദുള്ള
ചായക്കായ
ഓ ചായ ആയോന്നോയ്ച്ചാ ഇനിയിപ്പോ പറഞ്ഞോണം പത്തിരിയും കറിം ആക്കണം അപ്പോ ഏ പഴോം കോഴിമുട്ടേം രാവിലെ
ആ ആ അതൊക്കെ റെഡിയാക്കിട്ടുണ്ടാവും
റ്റൊ പുയാപ്ലപ്പാ നിസ്കരിച്ച് ഞാനവിടെ കെടന്നീനു ഞാൻ പോറത് ചായ കൊടുത്ത് ഇനിയിപ്പം ബാക്കിയിള്ളത് നോ ക്കണം
ചിക്കൻ കറി ആണ്
അല്ലല്ല മുട്ട കറിവെക്കാച്ചിട്ട് മുട്ടേം പത്തിരിയാക്കാരേച്ച് മുട്ടയും പത്തിരിയും മുട്ടക്കറിയില്ലേ മുട്ടക്കറിയും പത്തിരിയും അങ്ങനെ ആക്കലില്ലെ മുട്ടക്കറി വെക്കലില്ലേ ആ അരച്ചിട്ട് തേങ്ങ അരച്ചി
ആ തേങ്ങ അരച്ചിട്ട്
ആ ആ
അതിലെ അത് ടേസ്റ്റ് കൂടണെങ്കില് മുട്ട കറി വെക്കുമ്പോ ഉള്ളിം തക്കാളീം വാട്ടൂലേ അപ്പൊ ചെറിയ പീസ് ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ മാഗി ട്യൂബ് അതിന്റെ ഒരു ചെറിയ പീസ് കൊടുത്താലും നല്ല ടേസ്റ്റു ണ്ടാവും കറി മുട്ടക്കറി ഞാനങ്ങനെ വെക്കലുണ്ട് പത്തിരിക്ക് അങ്ങനെ വെച്ച നല്ല രസംന്ന് പറഞ്ഞാ നല്ല രസണ്ടാവും ഞാന് പ ഇവിടെ പള്ളിക്ക് അങ്ങനെ കൊടുത്തയച്ചീന് അപ്പോ കുട്ടികള് പറഞ്ഞിട്ടാ ചെറിയ കുട്ടികള് ഒരു നോമ്പ് തുറ ക്കണ്ടാ അപ്പൊ അവർക്കുള്ള ണ്ടാക്കി കാട്ടിക്കാണ് അത് ഉണ്ടാക്കി കാട്ടിക്കാണ് ന്റെ ന്റെ രണ്ടാമത്തെ മോന്റെ കൂട്ടുകാരന്മാരാ ഈ അഞ്ചാക്ലാസാ ആറാം ക്ലാസ് പഠിക്ക അ അപ്പൊങ്ങനെ പർഞ്ഞ പ്പ ഇ ഇന്നോട് പൊരിക്കടി തൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നർഞ്ഞപ്പൊ വള്ള കലക്കിം പൊരിക്കടിം ഇതൊക്കെ ഞാൻ ണ്ടാക്ക കൊട്ത്ത് ഒരീസം ജെ പോലെ ഓലി കുട്ട്യേളൊക്കെ കൂടെ വീണ്ടും ഒരു നോമ്പ്തോറ വടെ ഞങ്ങളെ വീട്ടിന്റെ മേലെ വാർപ്പിന്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികള് തമ്മില് പിരിവിട്ടിട്ട് അങ്ങനെ അങ്ങനെ ഈപ്പ പിന്നീ ഒരീസം ഇതേപോലെ ഒറ്റയ്ക്ക് വീണ്ടും തുറക്കണന്നർഞ് അ ഫസ്റ്റ്തീസം മന്ധ്യേനി പിന്നത്തെ ദിവസേ ഒരു മുട്ട കറി വേണം പൊറാട്ടങ്ങള് ഏൽപ്പിച്ചോണ്ട്ന്ന് പർഞ്ഞാണ്ട് അങ്ങനെ മുട്ടക്കറി വെചൊട്ത്തിട്ട് നെട്ടതേ
അത് എങ്ങനെ ഐഡിയ മനസ്സിലായലേ യൂട്യൂബിലേറ്റം കണ്ടിട്ട യൂട്യൂബിലെങ്ങാൻ കണ്ടിട്ടാ അല്ലെങ്കില് സ്വന്തം
ഞാൻ വെർതെ വെച്ചോക്ക്യതന്നെ
ഏ ഹാ ശരി
നാനൊരു ചെറ്യേ പീസ് ആഹ് ടേസ്റ്റിന് വേണ്ടിട്ട്
ആ ആ അതേമാതിരി നമ്മള് ചിക്കൻ പൊരിക്കുന്നേലൊക്കെ ആയിട്ട്ങ്ങാനും പൊ
ഹ ഹാ ചിക്കൻ വെക്കണെങ്കിനെ വല്ലാതെ ഇട്ണിണൊന്നില്ലട്ടോ ചെറിയ പീസ്ട്ത്ക്കോ ഒരു പീസായിട്ടൊര് നാല് കഷ്ണൊക്കെ ആക്കിട്ടൊക്കെ മതി ചെറ്യേരു പീസ് ച്ട്ടാ മതി മുട്ട കറിക്ക് നല്ല ആസ്റ്റ്ണ്ടാവും ട്യൂബ് സ്റ്റോക്ക് ആക്കി കൊട്ന്ന് വെക്കും ഞാന് ണിണ്ടാക്ക്ണേക്കും മക്രുണി ണ്ടാക്ക്ണേക്കും തികൊക്കെ ചേർത്ത മതി വേണ്ടിട്ട്പ്പ കുട്ട്യേള് വേഗണ്ട് തിന്നോളും നല്ല ടേ സുണ്ടാവൊള്ളു ഞാൻ ഉള്ളീം തക്കാളിയൊക്കെ വാട്ടി ചെ ചിക് ക്കൻ പോരിക്കും ആദ്യം ചിക്
ആഹ
വ ശ
േഞ്ചില്ല
ള്ളതാണ് അങ്ങനെ മറ്റേ ഇറച്ച മാത്ര
റേഞ്ച് ഇില്ലാത്ത പ്രശ്നം ഇണ്ടാടാ
ആ അവിടെ റെഞ്ജിന്റെ കഥ പറയണ്ട ടക്ക് പോൊക്കണ്ടാവൂലേ അ കേൾക്കാവല്ലല്ല
കെട്ടായി കക്കുന്നുണ്ട്
ന സാധാ പിണ്ട ചെയ ത
ആഹ പിന്നെ അങ്ങനെ ഒന്ന് ആാക്കിോക്കണ എന്നാല് കേക്കുന്നില്ല ഹലോ
എത് ഇപ്പൊ പററയുംൂ ക്ക് ഏ അ കേഴക്കുന്നില്ല
ആഹ ആ അപ്പൊ കേക്കുന്നുണ്ട്
അങ്ങനെ വെച്ചോക്കെ ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കറിയാലും മുട്ട കറിയാലും അങ്ങനെ വെച്ചോക്കെ നുറോളി ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഇട്ട്ടിട്ട് ഇണ്ടാകൂല അത് രസം ആർക്കും ഇഷ്ടമല്ല
ആ ആ അത്ര ടേസ്റ്റ് ഉണ്ടാവൂലേല്ലോ
ഓ മുട്ട ഇട്ട ഓർക്ക് ഇഷ്ടല്ല നേരെ മറിച്ച് ചിക്കൻ ഇട്ട കുഴപ്പൊന്നുമില്ല
ആ ആ ആ
അ ഒരു ബീഫും പോലക്കും ഒന്നിനു ഇഷ്ടല്ല
ആഹ് ബീഫ് കൂട്ടാൻല്ലേ അടിപൊളിയ കേട്ടോ
ആ
ബീഫ് കൂട്ടാൻ നല്ല രസമുണ്ടാവും
ആ നമക്ക്ത് കട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം ബീഫ് കഴിക്കാണെങ്കിൽ ട്ലേറ്റ്
ആ ആഹ് ഞങ്ങള് പിന്നെ എട ക്ക് ഇവിടെ ചുരത്ത് പോവും ചുരത്ത് പോകുമ്പോ പിന്നെ അവിടെ ഉണ്ട് കപ്പ ബിരിയാണി കിട്ടും അവിടെ മക്രോണി എന്താ ടേസ്റ്റ്ന്നാ
അള്ളാ ഞാനിവിടെ കപ്പ ബിരിയാണി വെക്കെൽണ്ട് ബീഫേറ്റ്
ആഹ് ഞങ്ങള് വെക്കേണ്ട് പക്ഷെങ്കിൽ അത് വേറൊരു ടേസ്റ്റാ ഞാൻ വെക്കുന്ന ടേസ്റ്റ് ആവൂല അപ്പോ വെറുതെ പിന്നെ ഞങ്ങള് എന്താണ് പേയും ഫ്രീയായിക്കുമ്പോ നമ്മള് ഒന്ന് പോയി വര മിനിയാന്ന്പ്പം പോയി മിനിയാന്ന് രാത്രി ചൊര്ത്തില് ചുരം കേ റ വെറുതെ വെറുതെ ഫ്രീ ആയിരിക്കുമ്പെ ആ ചൊരം കേറി വന്നപ്പോ അവ്ട നാലാം വളവിലുണ്ട് നല്ലെ അടിപൊളി ടേസ്റ്റാ എന്നിട്ട് പിന്നെ എടക്ക് അങ്ങനെ പോവും പക്ഷെ ഞമ്മള് ഞാൻ വെച്ചാല ത്ര ടേസ്റ്റ് ആവൂല
അതങ്ങൻതന്നെല്ല നമക്ക് കടയത്ത് ഇല്ലെങ്കില് ഏതാണ് പൂളം ബോട്ടി വെക്കൂലേ വെക്കൽണ്ടോ ബോട്ടി
ബൊ ഊഉം ഇൻക്ക് സാനം തന്നെ തൊടാൻ കയ്യൂല
ഏ ബോട്ടി പൂളം ബോട്ടിയും അതേപോലെ പിന്നെ മക്രൂണി അങ്ങനെണ്ടാക്കും ഇവടെ പാട്സും ഇതൊക്കെ ക് മറ്റാള് ഈ കോയി കടേലായ കാരണം പാട്സ് ഇതൊക്കെ നല്ലം കൊണ്ട്രും തന്നെ കൊണ്ടൊരു
ഏ ഏത്തി കടേല്
കോയിന്റെ കടേല് കോയിക്കടല്ലേ ആ അപ്പ പിന്നെ
ചിക്കൻ ഇണ്ടായല്ലോ ആ പാട്സ് ഇന്നട്ട് പാട്സ് എന്താക്ക ഫ്രൈ ആക്കാ
പാട്സ്ക്ക് ഇഷ്ടല്ല ഞാൻ കൊട്ന്നു എല്ലാർക്കും കൊടുക്കലാന്ന് ആപ്പമാർക്കൊക്കെ കൊട്ക്കും ഇബടെ എട്ത്ത് ഇള്ളോൽകൊക്കെ കൊടുക്കും കൊർച്ച് കൊണ്ടു കൊടുന്ന ഞങ്ങളിപ്പൊ ബ്രഡ്ഡും മുട്ടും കേക്കും അതുതൊക്കണ്ടാക്കി ഇകേക്കണോന്ന് പലവിനും ഉ ബജിണ്ടാക്കൂ തോല കൂടാവുമ്പോ മുട്ട അങ്ങനെടു വ് അങ്ങനെണ്ട് വ് കുഴിഞ്ഞ കോലമുട്ട അങ്ങനായിട്ട് പുഴ്ങ്ങ്യാട്ടാല് തോലും ഞന്ട് വലിച്ചൊടുത്താ മതി ആ മുട്ടപ്പജ്ജി ഇണ്ടാക്കാ വലേ ത് ഉണ്ടാക്കാമ്മക്ക് ഉം എല്ലാ കളീം കളിക്കും ഇപ്പൊ കൊറേ ആയി ഇപ്പ നല്ല റേയി ചെല്ലേ ച്ച് വെലയ്ക്കൂ ഏഹ് ആഹ് അപ്പ മറ്റേ മു ട്ടടണ ഓഹ് കോയി എറങ്ങണില്ല്യാന്ന് തോന്നു അഹ് കാരണം മുട്ടക്ക് കൊറച്ചൊരു പിന്നെ കാട മുട്ട കൊണ്ടൊരും കാടല്ലണ്ട് കടയിലപ്പോ വേറെ മുട്ട കൊണ്ട് കാട മു ട്ടോ മുട്ട തിന്നണില്ല്യാ പുഴുങ്ങി കൊടുത്താലും തിന്നൂലാ.
ഏഹ് ഏഹ് ഐയ് ശെരി നല്ലാണല്ലോ കാട മുട്ട നല്ലാണല്ലോ, ഈ അലർജികൊക്കെ നല്ല
ആഹ് അത് ഇങ്ങനെ ആക്കി കൊടുത്തു മസാല
ആഹ് അങ്ങനെ ആക്കി കൊടുക്ക് അങ്ങനൊന്ന് ചെയ്ത് കൊടുക്കരുണ്ട് ഇവർക്ക് പിന്നെ മസാല ഒന്നും പറ്റൂല.
ആഹ് ആഹ്
ബീറ്റ് ഫ്രൈ പോല കൊടുക്
ആഹ് ആഹ് പീന മോക്ക് അല ജിലേം കൊണ്ട് ഓളോട് ഡോക്ടർ പറയും നല്ലോണ്ണം കാടമുട്ട ക കയി ക്കാനി ഉം പോക്കിഷ്ടാണ് ഉം ഒക്കെഇഷ്ടമാണ് ഇടക്ക് വാങ്ങും വാങ്ങീട്ട് ചെലപ് ഇപ്പൊ പിന്നെ എന്താണ് ചായക്കടേന്നല്ലാണ്ടന്നെ കൊണ്ട് ഒരു മസാല ഇട്ടത്
ഞാൻ പറഞ്ഞു ഞാൻ പുഴുങ്ങി തരാ എല്ലാരോടും ചന്നോ മസാലക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അത്രക്ക ഒരു നേരം അത് തൊൽക്കാൻ പറ്റിരിക്ക അന്നെൻ ഇഷ്ടല്ല
അത് വേയം കഴിയ്യൂലേ അല്ല അത് നല്ലോണം വേയിച്ചിട്ട് നല്ലോണ്ണം നെൽ ത്തിട്ടിങ്ങാനൊന്ന് ഇതാക്കിയൽ പോരെ ഇങ്ങനെ കൈൊണ്ട് ഉരുട്
ആ സംഭവമൊക്കെ ശരി അന്നെ എത്ര പൂരം നൊക്കെ കുഴിഞ്ഞു കെടക്കുവാ അപ്പതന്നൊക്കെ പോയിങ്ങനാണ് നമ്മളങ്ങനൊന്നും ചോദിച്ചി പാടുവാണ് ഈ പിനുക്കാണെങ്കി താറാവുമു ന്റാളാണ് താറമുട്ട വാങ്ങിയപ്പം മിനിയാന്നിപ്പം എനിക്ക് വീട്ടി പോയപ്പം ഞാൻ മടുത്തിരുന്നു ഈ മൂലക്കുരുവിന്റെ അസുഖം ഇതൊക്കെ നല്ലതല്ലെ
ആ അതല്ലതാ ഉം ഉം പറയുന്നേക്കാ നല്ലതാണന്ന്
അപ്പ അങ്ങനെ കൊണ്ട് അക്കമാക്ഷ
ഇന്ന്പ്പോ എന്താ ദോശയും കറിയാ
ദോശ രാവിലെ കുട്ട്യാക് ബേക്കറിയൊന്നും കൊട്ക്കാതെ ദോശ കൊട്കും മദ്രസേക് പോവുമ്പം ഇഞ് വെരുമ്പോക്ക് എന്തെങ്കിലും കറ് ഇതുണ്ടാക്കും അവര് വരുമ്പോ പുട്ടും പഴം ആക്കണം പഴം ല്ലെങ്കിൽ പപ്പടം ഒരാൾക്ക് പുട് പുട്ട്ക്ക് പപ്പടാണെങ്കി ഒരാൾക്ക് പാഴണ് ഒരാക്ക് കാറിയണം അങ്ങനേണ് പലോർക്കും പലേതാണ് അത് കാരണം ഇണ്ടാക്കാനെന്നെ മട്യാണ് ദോശ ഉണ്ടാക്കിക്ക പിന്നെ ഏള ച്ചന് പണിക്ക് പോവുമ്പോത്തിനോള് എളച്ചൻക്ള്ള ദോശേക്ക്ള്ള കൂട്ടാനെന്തങ്കിലും ഇണ്ടാക്കി കൊട്ത്ത്ട്ട്ണ്ട് കുട്ട്യേൾക്ക് കുട്ട്യേൾക്ക് ദോശ അങ്ങനെയാണ്ട് കൊടുക്കും കാലി ദോശിം ചായ കൂടെ കൊട്ത്ത് പർഞ്ഞേക്കും
ആ ഓര് തറവാട്ട്ലായനെക്കൊണ്ട് എല്ലാരും ഇണ്ട്ല്ലേ പ്യുയ്യാപ്ലേം അല്ല പുയ്യാപ്ലൻ്റനിയനും വൈഫും ഒക്കണ്ടോ
അനിയനും വൈഫുണ്ട് വേറാര് രൂല്ല്യ.
ഇമ്മേം ഇപ്പെയൊക്കെ?
ആവൊന്നുല്ല ഓലൊക്കെ മര്ച്ച്
മരിച്ച് പോയില്ലേ ആ ശരി
ഇങ്ങക്ക് എളച്ചിം മൂത്തചിം ഇല്ലേ
ഇല്ല ഞങ്ങളെന്നേള്ളൂ വീ ട്ടില് ഇമ്മ ഇണ്ട് ആ പിന്നെ ഇമ്മ വല്ല്യമ്മ പക്ഷെ വീട് ഇവിടെല്ല വീട്ട്ലില്ല ഇവാടെ ഞങ്ങളെന്നെ. പിന്നെ ഇല്ല പുയ്യാപ്ലന്റെ ഇമ്മയൂം ഇപ്പിയൊക്കെ മരിച്ചോയതാ
ആ ആ ആ
മ്മ് പിന്നെ മറ്റ് മറ്റോരൊക്കേ ഓരെ വേറെ വേറെ എല്ലാരും വേറെ തന്നെ.
ആ ഇതായിട്ടില്ല. പണിങ്ങനെ നടക്ക്ണോള്ളു.
ആ ആ ഇനിയിപ്പോ രാവിലെ സമയാവുമ്പോം കൊർച്ചൊര് ഇത്ണ്ടാവും. ഗ്യാപ്പ്ണ്ടാവും ആ സമയത്ത് സംസാരിക്യാന് ആ ആ സ്കൂള് പോണ സമയാന്നേരവും
ഭയങ്കര ചെലപ്പോ സ്കൂള്ല്ലെ ഞ് പ്പോ അടുക്കളേകെറങ്ങ ചോറൊന്നും ഇപ്പതന്നെ വാട ഇപ്പം എല്ലാരും മറ്റ് മറ്റേ സാധാ സ്കൂള്ലായ കാരണെ പ്പൊ പ്രൈവറ്റിലായതികൊണ്ടാണ് ചോറൊക്കെ ഭാക്കത്തിലാക്കത്തി ഇപ്പൊ പിന്നെ സ്‌കൂൾന്ന് വരുമ്പോ ചോറപ്പണ്ട്. കൊട്ടാര മാറ്റി ചേർത്തു
ആ ചൂടുള്ള ചോറി ട്ടില്ല
ചോറും സാമ്പാറും ഉപ്പേരി മറത്തോടല്ലേത് കിട്ടും പാലുണ്ട് മുട്ടുണ്ട് എല്ലാം കൊന്തുണ്ട് ആഹ് ആഴ്ചെൽ ര ആ രണ്ട് ദിവസം ട്ടല്ല നമ്മളെ മക്കക്ക് ഇപ്പൊ ആവശ്യംന്നുംല്ല ആ ഇപ്പ ആവശ്യല്ല ഇങ്ങോട് കൊണ്ടു പോല വാലക്ക ഓർക്കൊന്നും വലിയ ആവശ്യം ഇില്ല ഇവിടെത്തന്നെ ഞങ്ങൾ പിന്നെ സൊ സൈറ്റി പാല് വാങ്ങൂ. പിന്നെ മുട്ട കള്ളർച്ചു കൊട ുണ്ട് പിന്നെപ്പ എന്തിനും കിട്ടാത്ത കുട്ടികൾക്ക അത് അങ്ങനെയല്ല കിട്ടാത്ത കു ഇട്ട അഥവാ ഈക ലാവും തീര അ നമ്മുക്ക് ഇപ്പ അത് അതൊന്നും കിട്ടാത്ത കൊറെ കുട്ടികൾ നമ്മളറിയായിാണ് ഉണ്ടായിട്ടും പണം ഉണ്ടായിട്ടും വാങ്ങിൊടു കാത്തൂരു അങ്ങനെ ഉണ്ടാവും നമ്മള് നല്ല മക്കൾക്ക് എന്താ ചത